ഹലോ.
ആ ഹലോ കേക്കണ്ല്ലേ ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് പറി ആ. എന്തൊക്കെണ്ട് വിശേഷം സുഖതന്നെയല്ലേ? ഇവിടെപ്പത നല്ല മഴയാടോ മഴ ഇരട്ട് കുത്തി മഴ പെയ്തൊണ്ടിരിക്ക.
വല്ലിയ മഴായ ചേറുതോ?
നല്ല മഴ അത് മഴ പെയ്തു ഇപ്പോ ചൊ തൊ തോർന്നു. കുഞ്ഞു കുഞ്ഞായി തോർന്നൊണ്ടിരിക്യാ മഴ.
പൊടിച്ചില് മാതിരില്ലേ.?
ന്ന് നായ്ഷേ മൊത്തം ഇരുട്ട് മൂടി കൊണ്ടിരിക്ക്ണ്ട് ഇരിട്ടാ.
ആണോ.?
ആർമേഘ മൊത്തം ഇരുട്ട് മുടീട്ടേ ആ മഴ.
ഉം ഉം. ഏ അതെ ഇവിടെയില്ല ഇവിടെയില്ല വെളിച്ചം മൂടി കേട്ടിട്ടാ ഒരു കാലാവസ്ഥ മ ആ മ നല്ല മഴയല്ല ഇത്ര നെ തോർച്ചയായിരുന്നു ഇവിടെ പക്ഷെ വെയിലൊക്കെ തെളിഞ്ഞു ഇവിടെ.
എന്താ വീട്ടില ആാരൊക്കെയുണ്ട് മക്കള എത്രയാ ഒക്കെ പറയു?
അത് ഞാൻപ്പ എന്റെ വീട്ടിലാണ്. എന്റെ വീട്ടിൽപ്പ അച്ഛനും അമ്മയും ബ്രദറുണ്ടെ. എനിക്കൊരു മൂന്നര വയസായ ഒര് കൊച്ച ഒള്ളെ
അ ആ ഹ
അപ്പൊ എന്റെ വീട്ടിൽ വരും ഹസ്ബന്റെ വീട്ടിലാണെ അച്ഛനും അമ്മയും അസ്ബന്റും മാത്രേ ഒള്ളൂ ഉം അവിടെ എത്ര പേര്ണ്ട്
അ എൻക്ക് മൂന്ന് മക്കളാണ് മ മൂത്താള് വെൽഡിങ്ങ് രണ്ടാമത്താള് എലക്ട്രിസിറ്റിം പ്ലംബിങ്ങൊക്കേണ് മൂന്നാമത്താള് മോളാണ് അവൾടെ കല്യാണം കഴിഞ്ഞു ഒരു കുട്ടിണ്ട് അവരിവടെണ്ട് മൂത്ത മോന് വെൽഡ്റ് അവൻ ഇവിടെണ്ട് അവന്ക് ചെറിയൊരു ഷ് ഇഷ്യൂള്ളതോണ്ട്പ്പോ ഡോക്ടറെ കാണിക്കാൻ പോയേക്ക്ണു ആള് താമസിച്ച് പണിയാൻ പോയിരിക്ക്ണു അങ്ങനെ പോണു ഇവിടത്തെ കാര്യങ്ങളെക്കെ താമസിച്ച് പണി കൂലിപ്പണിയന്നെയാണ് ഏ
വല്യ ആൾക്കാരാല്ലേ മക്കള്
ക്ക് ഏജ്ണ്ട് എൻക്ക് അമ്പത് വയസുണ്ടെടോ ഞങ്ങക്ക് പ്രായണ്ട് വല്യ മൂത്ത മോൻക് മുപ്പത് വയസ്സായി കല്യാണം കഴിച്ചിട്ടില്ല പെൺകുട്ടികളെ നോക്കാൻ വേണ്ടിയിരിക്കുന്നു കല്യാണം കഴി കല്യാണം കഴിക്ക്ണ്ട് നോക്ക്ണ്ട്
മഴ മഴ അപ്പൊ ഫുഡൊക്കെകായോ
ആഹ് ഉച്ചക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ആയി ഉച്ചക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ആയിട്ട്ണ്ട്
ഉം ഉം
ഉം പനി ഇന്ന് കുളിക്കണം മഴ തണുപ്പ് എനിക്ക് എന്തായാലും ഈ അഞ്ചുകോളൊന്ന് അറ്റൻഡ്യ്തിട്ട് പോയി കു എന്താർഞ്ഞോ വൈന്നേരാവുമ്പേക്ക് സമയം കിട്ട്ണില്ല മോൾടെ കുട്ടിയ്ണ്ട് അവൾക്ക് ട്യൂഷന്ണ്ട് പറ്റുമ്പ എനിക്ക് കോള് വിളിക്കാൻ സാധിക്കില്ല പിന്നെ എന്റിന്നത്തൂസം പോകും അപ്പൊ അഞ്ചു കോളങ്ങട്ട് കഴിഞ്ഞ പിന്നെ സമാധാനയിലെ പിന്നെ ടാസ്ക് വര്മ്പളല്ലെ
ഉം ഉം അല്ല ഏഹ് മോളെ കുട്ടി എത്രയില പഠിക്ക്ന്ന്യാ
ഒരു വയസ്സ് ഒര് വയസ്സ് കഴിഞ്ഞൊള്ളൂ
ഒര് വയസ് കുറുമ്പ്ണ്ടോ
കുറുമ്പേ ഒള്ളൂ ഇങ്ങട്ട് വിളിച്ച മുട്ടു കുത്തി മുട്ടു കുത്തി അങ്ങോട്ട് ഓടും അവൻ അവൻ നമ്മള് അടിക്ക്മ്പളും താെടക്ക്മ്പളും ഒക്കെ നമ്മള അടിക്കുമ്പോ ചൂലും കൊണ്ടടിക്കുമ്പോ അവന് മുന്നി പോയി റൂമി പോയിരിക്കും ഞമ്മ അടിച്ച് വാരുമ്പോ അതേപോലെ തൊട തൊടക്കുമ്പളും ആ തൊട വ ടിന്റെ അട്ത്ത് മുന്നേ അവിടെ പോയിരിക്കും ഇങ്ങട്ട് വിളിച്ച കു മുട്ട് കുത്തി അങ്ങോട് ഓടും ഭയങ്കര രസാ ഉം ഇല്ല ഇല്ല പിടിച്ച പിടിച്ച പിടിച്ച് നിക്കും പിടിച്ച്ന്ന് നടക്കുള്ളൂ അവനെ എട്ടാം മാസത്തെ അവള് പ്രസവിച്ചാണെയ് മെച്വർ ആയിട്ടുണ്ടായിന്നില പ്രസവിക്കുമ്പോ ആഹ് എട്ടാം മാസം പ്രസവിച്ചു കെട്ടാ ആഹ് എട്ടാം മാസ് പെറന്ന് ഒരാഴ്ചെയായെള്ളൂ അപ്പളാ പ്രസവിച്ചെ ഓ ഇപ്പ ഭയങ്കര കുറുമ്പ അവനിക്ക് അവനിക്ക് ഒരു മാസം ഞങ്ങള് ഹോസ്പിറ്റൽലായിരുന്നു ഇര്പത്തിനൊന്ന് ഇര്പത്തിരണ്ടാമക്കെ ഉം പ്പ ഡിസ്ചാർജ് ആ വന്നത്
എ ഏ
ആ എന്നിട്ടും നമ്മളാദ്യം കു കാണിച്ച് കൊട്ത്തില പിന്നെ അവൻക്ക് തൊണ്ണൂറ് മൂന്ന് മാസം നാല് മാസം കഴിഞ്ഞിട്ടാണ് കുട്ടിനെക്കെ ആൾക്കാ കാണാ തുടങ്ങിയത് വീട്ടി വന്നിട്ട് ആരേം കാൺച്ച് കൊട്ത്ത്ണ്ടായ്ര്ന്ന്ല
എന്തേലും ഇഷ്യു ഉണ്ടായിര്ന്നോ
ണ്ടായിര്ന്നു അവൾക്ക് എന്താ പറയ ഒന്നും അറിയില്ല അവള് ഗൾഫിലായിരുന്നു അവ്ട്ന്ന് ഏഴാം മാസത്തില് വന്നു ഞങ്ങള് ഏഴാം മാസം ലാസ് കൊണ്ട് വന്നു ഇവിടേക്ക് വീട്ടി കൊണ്ടന്നു ഒരാഴ്ച കഴിഞ്ഞൊള്ളൂ എട്ട് പെറന്നു ഒരാഴ് കഴിഞ്ഞു പെട്ടെന്നോൾക്ക് ബ്ലീഡിങ് വന്നു
അയ്യോ
അങ്ങനെ കൊണ്ട് ഓടിയതാ ബ്ലീഡിങ്ങ് വന്നതോണ്ട് ഇപ്പ അവര് ആവുന്നത് നോക്കി പറ്റില്ല ഓപ്പറേഷൻ വേണം പർനിട്ട്ങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് പ്രസവിച്ചു എട്ടാം മാസം പെറന്നല്ലെ ഒള്ളൂ
ആഹ് ശെരി അത് ഏജ് ഇതായിട്ടില്ലല്ലോ പിള്ളേർക്ക്
അതെ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു നമുക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്തോ ഇപ്പൊ ആള് സുന്ദരകുട്ടപ്പൻ കുടു കുടു കുടൂ ന്ന് ഓടും ഇപ്പൊ നല്ല ഇതാ ഉഷാറാ അവന്ക് കൊഴപ്പല്ല ഇപ്പൊ കൊഴപ്പല്ല നല്ല ഉഷാറ ഉം ഒരു വയസ് കഴിഞ്ഞു
ഇപ്പൊ കുര്ത്തകേടിന് ഇതാ ഉഷാറായിരിക്കും
ആ പിന്നെ ആൾ ഉഷാറായി
ഉം ഉം
ട്ടോ ഇങ്ങള്ക്ക്
കൃഷി നമ്മുടെ സ്വന്തം ആവശ്യത്തിന് മാത്രംമുണ്ട് വാഴേം ക വാഴയെണ്ട് കപ്പയെണ്ട് ചേന ചേമ്പ് പിന്നെ പച്ചക്കറികളായിട്ട് പ എന്ന്ന്ന്ന്ത് പച്ചമുളക് വഴുതനങ്ങയും വെണ്ടയ്ക്കയും അങ്ങനെ സംഭങ്ങളൊക്കെണ്ട്
ആ ആ ഒക്കെപ്പൊ വെച്ചതാണോ നേരത്തെ വെച്ചതാണോ
അല്ല ആ കൊറച്ചു നേരത്തെ വെച്ചു താ മ് പറ വഴുതനങ്ങയൊക്കെ പ
ണ്ടാവൂലെ വീട്ടിക്കുള്ള കായ കിട്ടുണ്ടാവുല്ലെ
ആ വീട്ടിലേക്ക്തായിട്ടുണ്ടാവും വീട്ടിലെ ആവശ്യത്തേക്ക് നമ്മള് ചെയ്യും പിന്നെ ചേനയും ചേമ്പും നമ്മള് ആവശ്യത്തിനുണ്ടങ്കിൽ നമ്മുക്ക് പുഴുങ്ങിയൊക്കെ എടുക്കാലോ
ഒ ഒ ഓ നമുക്കിവിടെ അഞ്ച് സെന്റിലൊരു ചെറിയ വീടാണ് അതിന് ഞാനും അത്യാവശ്യം വച്ചിട്ടുണ്ട് പക്ഷെ പച്ചക്കറി ന്ന് പറയാൻ ഒന്നുല്ല അതില് കാന്താരി മൊളക്ന്ന് ചെറുനാരങ്ങ കൃഷിഭവന്ന് കിട്ടിട്ടുണ്ട് അത് നിറയെ ഇണ്ടായിട്ടുണ്ട് അത് ണ്ടായ ആൾക്കാര് നിറയെ പറിച്ചു പോയിട്ടൊണ്ട് കൊറ ശ് ചെയ്തിട്ടുണ്ട് പ്പം രണ്ടാം കൊല്ലം കായ്ച്ചിട്ടുണ്ട്
എ എ ഏ
പിന്നെ ആത്തിക്ക മരവൊണ്ട് നമ്മുടെ മാതളങ്ങനെ വെച്ച് റ്റ് മാണ്ടവ് കാലം മാതളങ്ങ കായ്ച്ച് നിക്കണ്ട് റോബസറ്റയിണ്ട് പിന്നെ എന്താണ് ചക്ക ചക്ക കാശ്ച് നിക്കണ്ട് ചക്കയൊന്നും ആർക്കും വേണ്ട അത്അവിടെ മരത്തി നിക്കണ്ട് ഏ
ചക്കാരും തിന്നുല്ലേ
ആ ഇവിടെ ആർക്കും ഇഷ്ടയില്ല അത് വരെ ചക്കമരത്തില് നിക്ക മൂന്നാലണം നിക്കണ്ട് അത് ചള്ള ചള്ള കു മുന്തുക്കോ മൊഴച്ച്തായിട്ടേ ഇട്ടിട്ടേ ഇട്ടിട്ടേ ഇല്ല അത് ആദ്യായി കായ്ച്ചതെങ്ങനെയെണ്ട്ന്ന് കൂടി നോക്കിയില്ല അയിന് മുറിച്ച് വേണം നെരത്താൻ പെരേ പെരേന്റെ ഓരത്താമരേ ആ കായ് എങ്ങനെണ്ട് നോക്കാൻ വേണ്ടി നിർത്തിയതാ കായും ആർക്കും വേണ്ടെങ്കിൽ പിന്നെ ആ മരം മുക്ക് വലിച്ച മുറിച്ച് കളയാലോ അതൊന്നും ഇവിടെ ആർക്കും ഇഷ്ടല്ല ഡോ ഒന്നും കഴിക്കില്ലവിടെ ഒരാളും കഴിക്കില്ല പിള്ളേര് ചക്ക കഴിക്കാതെ പിള്ളേര് ചക്കകുരുവൊന്നും കഴി ക്കില്ല അവർക്കൊന്നും ഇഷ്ടല്ലന്ന് ഞാ ഞാ പിന്നെ വെച്ചാ ഞാൻ തന്നെ ഞാനും മുരിങ്ങക്കെ ഇട്ട് കഴി ക്കും പക്ഷെ എത്ര കഴിക്കും നമ്മള് ഒരു നേരം ശരി രണ്ടു നേരം ശരി മൂന്ന് നേരൊന്നും കഴിക്കില്ല ഇവിടൊന്നും കഴിക്കില്ല അവർക്കൊന്നും ഇഷ്ടല്ല ഒന്നും ആൾക്കും ഇഷ്ടമല്ല പിള്ളേർക്കും ഇഷ്ടമല്ല ഞാൻ തന്നെ കഴിക്കണം
അല്ല എന്നാലും അത് വേണ്ടേന്ന് ബാക്കി നമുക്ക് അത്യാവശ്യം വിറകെടുക്കാലോ നമ്മളാവശ്യത്തിന്
ആ അതെ അത് ചെയ്യാ മുരുങ്ങക്കുള്ളതുകൊണ്ട് ഞാൻ കുറെശ്ശെ കൊറച്ച് എടുത്തിട്ട് മുട്ടയില്വറക്കും അല്ലെങ്കി കൊറച്ച് പരിപ്പിട്ട് വെക്കും വെറുതെയങ്ങ് മുരിങ്ങ വറക്കും വറുത്ത അവർക്കും അതൊ ന്നും വേണ്ടേ വേണ്ട നല്ല സാധനങ്ങളൊന്നും അവർക്ക് വേണ്ട ഇവർക്കൊന്നും മുരിങ്ങയൊന്നും ഇഷ്ടല്ല ഇവിടെയുള്ളോർക്കൊന്നും അവർക്കൊക്കെ വേറെ വേണം ചിക്കൻ മട്ടൻപറഞ്ഞോണം അതൊക്കെ വേണ്ടേ ഫിഷ് ഓ ഇല്ലില്ല ഞാൻ പച്ചക്കറിയെ വെക്കുള്ളൂ ഞാൻ പച്ചക്കറിനെ അധികം വെക്കാ വിഷം അവര് അത്യാവശ്യം സൈഡിൽ കൂടൊക്കെ അവര് മുട്ടവർക്കേ ക്കാൻ പൊരിച്ചത് ഇന്ന് വകയാ ത്തിയും ഞാനും പച്ചക്കറി വെക്കും പച്ചക്കറി വെക്കുമ്പോ കൊറേ വെക്കുമ്പോ ചിക്കൻ ഒണ്ടെങ്കി അത് രണ്ടോസംണ്ടാവും പിന്നെ വീണ്ടും പച്ചക്കറി തന്നെ അങ്ങനെ അറിഞ്ഞ് അറിഞ്ഞ് വെച്ചും എടുത്തും പോയിക്കൊണ്ടേ ഇരിക്കും ചെയ്യും അങ്ങനെ ചെയ്യും ആരേന്തോ ചെയ്യും അതന്നെ മ അല്ലാണ്ട് മുരിങ്ങെല വെക്കൊന്നുല്ല ന്താ പറയാ എന്താ കറി
ഇ ആഇവിടെ ന്നലെ വൈകുന്നേരം മീനിണ്ടായിരുന്നു
അതെയൊ ആ ഞ്ഞിപ്പോ വൈന്നേരം വിളിക്കൊള്ളു ഞാനിപ്പോ ഇന്നലെ വെച്ചാ പരിപ്പും കപ്പയ്ക്കും കറിണ്ട് കപ്പക്ക വറുത്തതാണ് കപ്പക്ക കൊണ്ട് അഭിഷേകം വെക്കുന്നല്ലേ ആ പാവക്ക പാവക്ക
പാവക്കെ ഞാൻ കേട്ടെ കപ്പ്ളങ്ങാ ന്നാ ഞാൻ കേട്ടെ
കപ്പക്ക കപ്പക്ക വടെ ഞാ ആ കപ്പങ്ങിം വെക്കും കപ്പങ്ങിം വെക്കല്ലോ പല ഞങ്ങളാ കപ്പങ്ങിം പരിപ്പ് പ്പൊക്കിട്ട് വെക്കും
ഓ നിങ്ങള് പാവക്കക്ക് വേറെ രീതിയാണല്ലൊലെ പറയുന്നേ
ആ ആ ആ ഞങ്ങളിവിടെ കാപ്പക്ക കയ്പ്പക്കനെ കൈപ്പക്കനെ മ് പരിപ്പിട്ട് വെക്കും ഉപ്പേരി വെക്കും വർക്കും ഒക്കെ ചെയ്യും
ഉം ഉം ഞങ്ങള്‌വ്ട് ഞാവട് പാവയ്ക്കാന്നാ പറയാ
പ്ലാവ് പാവക്ക അതു വെക്കൂട്ടൊ അതും ഞങ്ങള് ചെയ്യും അതും വെക്കാറുണ്ട് ഉം ങ്ങനെ പോണ് കാര്യങ്ങളൊക്കെ ഉം വിശേഷം
ഓ രാത്രി അങ്ങനെ പോയൽ ന്നാലും പോവ്ന്ന്ക്ക് ക്കിഷ്ട
അതല്ലേ യാത്ര ബ്ടെന്നു അങ്ങനെ പോവാറൊന്നുല്ല എപ്പളെങ്കിലും തോന്നിയാ
ഉം എല്ലായ്ടത്തു അങ്ങൻ തന്നെ പോ
നമ്മളീ അതെ വാവല്ലെ നമ്മടെ വീട് വരെ മോൻ വരുമ്പൊരു നട യാത്ര വീട്ടില് മുണ്ടാണ്ടിങ്ങനെ എപ്പളേങ്കിലും പോയാ പോയി രണ്ടു വർഷം മൂന്ന് വർഷ് മ്മിനൊക്കെ പോയിണ്ടായിരുന്നു പിന്നെ കായികം ഒരു വിനോദയാത്ര വയനാട് പോയ് പിന്നെന്നും എവ്ടീം പോയിറ്റില്ല അതെന്നെ ഒരു യാത്ര പോയത് വേറെ എവിടിം പോയ്റ്റില്ല
ഇനി എന്തായാലും പോവാൻ പറ്റില്ല കൊച്ചിനൊക്കെ നോക്കണ്ടല്ലേ
അതെ കൊച്ചിനെ നോക്കണം അങ്ങനെ കാര്യങ്ങളല്ലേ അതൊരു രസാണ് എല്ലാരും കൂടി പോവുമ്പോ ഒരു ഒരു നല്ല നല്ല നല്ലതാണ് ക്ഷെ അത്രക്കത്ര കായിം വാണം
അത് വേണം പൈസ ഇല്ലെങ്കിൽ എവടേം പോവാൻ പറ്റില്ലല്ലോ
അതിലാണ്ട നമുക്ക് എവിടെ പോവാനാ അതെ
എവ്വടെ പോയാലും പൈസ അടിക്ക എണ്ണെം ഫുഡാണ് എന്തിനാണിം പൈസ്
വ അ അത് മുന്നില്ണ്ടെങ്കി നമുക്ക് റെഡി പ്പ അതില്ലെങ്കി നമുക്ക് എവിടി എവിടിം പോവും വേണ്ട വെ രും വാണ്ട മുണ്ടാതിരിക്ക
ഉം വീട്ടീര്ന്ന് നമ്മള കാര്യം നോക്കിയിര്ന്ന അത്രീം നല്ലത്
ണ്ടാവൊല്ലോ പോക്കറ്റ്ല് ഉണ്ടാവൂല കടോം കാര്യങ്ങളൊക്കെ വീട്ടാ അതിനന്നെ
ഉം എം ഇല്ല എല്ലാതന്നെല്ലേ ഉള്ളു
അതെ അതില്ലെങ്കി ജീവിത ഇല്ലാ പറയില്ലേ അത് നമ്മുടെ കൂടപ്പറപ്പല്ലെലെ
ഉം സത്യം എവടെ പോയാലു എന്തെലും വാങ്ങിയും പൈസല്ലെയ് നമ്മൾ ഓരോര്‌ത്തര് ചൊയ്ക് ങ്ങളട്ത്ത് പൈസിണ്ടൊ കൊർച്ച് തരോ ന്ന് ച്ച്
അതെ അതെ അതെ നമ്മുടെ ഒരു നമ്മുടെ ഒരു ഭാഗവാണ് നമ്മുടെ കൂടെള്ള കടം അയ്യോ വയ്യ അങ്ങനെ പോണ് ഓരോ കാര്യങ്ങള് ന്നെക്കെ ഇന്നല്ലെങ്കിം വീട് നാളെ വീടും പർണ്‌ട്ടൊക്കെ സമാധാനിക്കാന്ന് മാത്രം എല്ലാണ്ടപ്പൊ വേറെന്തു പറയാന
സത്യം നമ്മള് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ കാര്യങ്ങള് നോ ക്കി പണിയെട്ത്ത് സമയം കൾണ അത്രീം നല്ലത്
ഉം ഉം ഉം ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവാൻ വേണ്ടി ഇരിക്കാന്ന് അല്ലാണ്ടപ്പ നമ്മൾ എന്ത് പറയാനാ
ദിവസല്ലേ
അതെ ഒള്ള ദിവസല്ലേ രോഗം അങ്ങനെ പെട്ടെന്നങ്ങ് പോകൊന്നുല്ല പോമ്പെല്ല ല്ലാരും പോവല്ലെ ഒരുമിച്ചങ്ങ് പോവല്ലോ ഒറ്റക്കൊറ്റക്ക് പോവുമ്പളല്ലേ വെഷ്മം പോവുമ്പോ അങ്ങട് എല്ലാരും കൂടെ പോമ്പോ വെഷ്മണ്ടാവൂലല്ലൊ
ഒരു വെഷ്മോണ്ടാവില്ല
അയ്യൊ ഒറ്റക്കൊറ്റക്ക് പോകുമ്പളല്ലേ നമുക്ക് വെഷമണ്ടാവ
ഉം ഉം.
ന്ന് പറയണ്ടല്ലോ അതെ. ആ അങ്ങനെ ഇപ്പോ യാത്ര കാര്യം കഴിഞ്ഞ് ഇപ്പോ ഭക്ഷണം കഴിക്കൻ ആയോ സമയെത്രായി പന്ത്രണ്ടേ മുക്കാലായല്ലോ ഭക്ഷണം കഴിക്കാനൊക്കായോ?
ഇല്ല ഞാ രണ്ട് മണി ഇവിടെ വന്ന രണ്ട്
ആളെങ്ങനെ ഭക്ഷണം കൊണ്ടു പോവാണോ പണിക്ക് പോവുമ്പോ
ഇല്ലല്ല ഹസ്ബൻന്റ് ഹോട്ടല്ന്ന് കഴി
ഓ ഓ ഓ വരൊന്നുല്ലല്ലെ. ആ ഓ കേട്ടാ നമ്മടെ സ ടൈം ആയിട്ടോ ഓക്കെ ടൈം ശരിയായിട്ടോ, ഓക്കെ.